ഹലോ ഹലോ ഹലോ അവൗടപ്പോഎന്താണ് വിശേഷം എന്തൊക്കെണ്ട് എത്രായി കണ്ട്ട്ട്
ഓർമ്മണ്ടോ
ഓർമ്മണ്ടോ ഓ ഓർമ്മിക്കണ്ട്
ഹാ എന്താ പരിവാടി
ന്താ പരിവാടി! ഞാനിതാ ഇപ്പോ റൂമില് വന്നേള്ളൂ
ആഹ് എന്തെക്കെണ്ട് പരിവാടി ക്‌ളാസൊക്കെ കഴിഞ്ഞോ എന്താണ് ആ ക്ലാസ്സ് കഴിഞ്ഞു.
അങ്ങനെപോവ്ന്ന്
ആഹ് ഇപ്പന്താ ചെയ്യണേ?
ഞാനിപ്പോ ഡിഗ്രിയെയ്യീന്ന് നീയോ
ഞാനും ഡിഗ്രി
ആഹ് ഞാൻ കൊറയായി വിചാരിക്കുന്നു വിളി ആ കൊർച്ചാൾക്കാര് അവിടെ ടതന്നെണ്ട് ചിലരെ കാണും രാവിലിം വൈന്നേരക്കായിട്ട്
ആഹ്
ആഹ്
ഞാന് എല്ലാരിംകണ്ടിട്ട് കൊറയായി ആ
പിന്നെ എന്താ ഇത് കഴിഞ്ഞിട്ട്
ഹലോ
ഏ
ഹലോ കേക്ക്ണ്ടാ ആഹ് ഇവിടെ റൈഞ്ച്കൊറച്ച് കമ്മിയാണ് കേക്കുന്നുണ്ടോ ആഹ്
ആഹ എനക്ക് കേക്കുന്നുണ്ട്
ആഹ ആഹ എന്ത എന്താ പറഞ്ഞന്
എല്ലാ ഇത് കഴിഞ്ഞിട്ട് എന്താ പരിപാടിയ നോക്കിയായി കോഴസ് കഴിഞ്ഞിട്ടേ
ആഹ കോഴ്സ് കഴിഞ്ഞിട്ട് ഇനിയിപ്പം ജോബിന നോക്കണം എന്താണ് അന്റെ പ്ലാൻ
ഞാനും അതന്നെ ഒന്ന് പീ ജി എടുക്കണം ഇ കഴിഞ്ഞിട്ട് നോക്കാന്ന് വെച്ചു ബാക്കി നല്ല എന്തേലും കിട്ടാണെകിൽ കേയറാ
ആ പിന്നെ ഫുഡൊക്കെ കഴിച്ചോ
പി ക ആഹ ഞാൻ കഴിച്ചികില്ല നീ കഴിച്ചോ
ഞാന് കഴിച്ചിട്ടില്ല കഴിക്കാനാവുന്നില്ലേള്ളൂ അപ്പം ഇങ്ങനെ ചുമ്മാ അങ്ങനെ ഇരിക്ക മഴയുണ്ട അവിടെ
ആഹ് ഇവിടെ ഇത ഇപ്പ നല്ലോണം പെ
ആഹ് ഇവിടെയും നല്ല മഴയാ
ആഹ നിനക്ക് മഴ ഇഷ്ടായിരുന്നു അത തണുപ്പ് ഭയങ്കര ഇതല്ലത്
ആ മഴ ആഹ തണുപ്പ്
ല്ല
പക്ഷേ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണ്ണി ല്ല മഴ കാരണം
ആ ആഹ അവിടെ എടുത്താ
ആഹ ഇവിടെ ആ കൊറച്ചെടുത്താ കുറച്ച് പോവാനേ ഉള്ളൂ
ആ എങ്ങനെ പുതിയ കൂട്ടുകാരൊക്കെ
പുതിയ ആൾക്കാര് ആ കൊഴപ്പില്ല അവർ നല്ല കമ്പനിയാണ് ഇപ്പൊ ഫസ്റ്റ്ൊക്കെ കേറിയ സമയത്തൊരു പ്രശ്നംുണ്ടായിന്ന് കമ്മ്യൂണിക്കേഷന്റെയും കുറച്ചൊക്കെ എനി ഇങ്ങനെ പറയാൻ പേടിന്ന് പിന്നെ പിന്നെപ്പം ഫ്രണ്ട്സ് ആയിപ്പോ അങ്ങനെ പോകുന്നു എന്താ പറയുന്നത് നിന്റെ ഫ്രൻസ്
ഞാനവിടെ വൈകീട്ടായിരുന്നു ചേ അതെ
ആഹ
അതുകൊണ്ട് ഭയങ്കര പേടിരുന്നു പോകന്ന ആലോചിച്ചിട്ട് പിന്നെ എല്ലാരും പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് സംസാരിച്ച് ഇപ്പൊ ശരിയായി
ആഹ
നിനക്കറിയാലോ അങ്ങോട്ട് പോയി മി ണ്ടട്ടാനൊരു മടി ആയിരുന്നു നിനക്ക അറിയില്ല അങ്ങോ പോണ്ട എല്ലാം ഇങ്ങോട്ട് വന്ന് ഇതായി നല്ല ശരിയായിപ്പോ
ആഹ പുതിയ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയപ്പോ നമ്മള് മറന്നോ ഹലോ ഹലോ ഹലോ ഹലോ